കേൾക്കിണ്ടാ കേൾക്കിണ്ടാ ആഹ് ആഹ് കേൾക്കണ്ട് ഭക്ഷണം കഴിച്ചാ ഉം കിടക്കാറായാ
കടക്കാനായി ഓക്സിജൻറ് കിടക്കായത് നിങ്ങ കിടക്കാനായോ
ഇല്ലല്ല
ഏ മക്കളൊക്കെ ഉറങ്ങിയാ ഭക്ഷണംന്ന് ഏഹ് വെള്ളിയാഴ്ച ആയോണ്ടേ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറിയാക്കി
ആഹ്
അവിടെ
ഇവിടെ ഞങ്ങൾക്ക് ഇന്ന് സാമ്പാറും മെത്തൽ പൊരിച്ചതും ആഹ്
ആഹ് അത് ശരി
ഉം
എത്ര മക്കളുണ്ട്
മൂന്നാള്
ആഹ് എനിക്ക് മൂന്നു മക്കള്
ആഹ്
മൈൻ
എല്ലാ മക്കളൊക്കെ ഉറങ്ങിയാ
ഇല്ല മക്കള ഉറങ്ങിയില്ല മക്കെ കിടക്കട്ടെന്നല്ല ഇതില്
ആഹ് നല്ല മഴ ഉണ്ട് ഇന്നലെ രാത്രി പിടിച്ചില്ലോ
ആഹ് ഇവിടെ അങ്ങനത്തനെ നല്ല മഴാണ്
ഉ ഇവിടെ നാളെ സ്കൂള് ഇല്ല സ്കൂൾ ഉണ്ടായിന്ന് മണ്ടേ ടൈ എപ്പോഴാണ് കൊണ്ടുവരാനൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ്ക്കെ വന്നു പക്ഷെ ഇപ്പ മെസ്സേജ് വന്ന് നാളെ സ്കൂളില്ല എന്ന്
ആഹ് ഇ അ അത് ശരി അത് നല്ല സ്കൂൾ ഇതുണ്ട് അ നാളെ അങ്ങക്ക്ഇല്ല ശനി ആയോണ്ട് ഞങ്ങൾക്ക്ഇല്ല
ആഹ് ഞങ്ങക്ക് ശനിയാഴ്ച ക്ലാസ്ണ്ടാവും രണ്ടാ ശനിയും നാലാം ശനി മാത്രം മുടക്കുള്ളൂ ബാക്കിള്ള ശനിയാഴ്ച ഉണ്ടാവും
ആ അത് ശരി. ഇവിടെ ശനില്ല ശനി ട്യൂഷന ഒക്കെ ഉണ്ടാവുന്നല്ലാതെ അല്ലാതെ നമുക്ക് സാധാ സ്കൂള് ആയിട്ട് ഉണ്ടാവൂല്ല എത്രല്ല മക്കള് പഠിക്കണേ
ഒരാള് ഏഴില് ഒരാള് മൂന്നില് ഒരാള് പ്ലസ് ടു
ഏഹ്
ഉം അവടെ
ഇവടെ ഒരാള് പത്തെല്ലാണ് വെല്യ മോന് പത്തിലാണ് രണ്ടാമത്തത് ആറ്ല്
ഉം ആഹ് പിന്നെന്താ വിവരങ്ങള്
പിന്നെ എന്തൊക്കെ അങ്ങനെ പോണ്
ഉം പണി അല്ല അല്ല നേരത്ത് കഴിയോ പണികളൊക്കെ ഇവിടെ പണികളൊക്കെ നേരത്തെ കഴിയോ മക്കള് പോക പോയി കഴിയുമ്പോഴത്തിന്. കഴിക്കോ
പോയാലേ ഓല് പോകുള്ള ഒരു തിരക്കാണ് പിന്നെ അത് കഴിഞ്ഞാല് ശരിയാവും.
ആഹ് ബേങ്കെട് കന്നന്നാലെ ഇപ്പൊ ഇന്ന് ഇപ്പൊ പ്പ ക്രി ഇത് തുടങ്ങിയല്ലോ ഫുട്ബോളിൻ്റെ തുടങ്ങിയിട്ടല്ലോ ചില പ തു കാണാഇരിക്കും കുട്ടികള്
ആഹ് അഹ്ശരി
ഉം അപ്പൊ പിന്നെ ഒന്ന് കൊറച്ചു നേരം കൊട്
ആഹ് ആഹ് കളി ഉണ്ടാവുമ്പോ പിന്നെ അയില് ഉണ്ടാവല്ലോ പത്തരാ ടൈമിലൊക്കെ ഇണ്ടാവാെല്ലോ കളി അപ്പൊ വെർദേങ്കിലും മക്കള് ചെൽപ്പോ ഇപ്പൊ ഫോണ് കാണും പിന്നെ രാവിലെ ട്യൂഷനും ഇതൊക്കെണ്ടാവുബളോയ് എണീക്കാം
ഉം ആഹ്
പിന്നെ അധികേറും പെലച്ച ടൈമിലൊക്കെ എല്ലാ ഉണ്ടാവല് മൂന്നണി മൂന്നര അതിലൊക്കെ
ഉം അത് ചെലപ്പോഴേ കാണമായിരിക്കുള്ളൂ അപ്പൊ ചിലപ്പോ ഉറങ്ങും.
ആഹ് ആഹ് അതനല്ലതെ.
ഉം ഉം ഈ പത്തരടേം പതിനൊന്ന് മണിടിം അത് കളികാണും ഇന്നട്ട് അങ്ങന്നെ വരും ഉം ഉം
ഇവിടേം കാണും കളി കാണോല് ഫോണിലൊക്കെ ചെലപ്പോ ചെലപ്പം കാണൂല്ല
ഉഉം വീട്ടിലാരൊക്കെ ണ്ട്
വീട്ടില് ഞാനും ഭർത്താവും മൂന്ന് മക്കളും
ഊ.. മ് നല്ല മഴ പെയ്യണത് ആഹ് ഇവിടെ ഞാനും മൂന്ന് കുട്ടികളും ഉം മറ്റ വർത്ത
ആഹ്
ഉം പ
മഴ നല്ലോണം ഇതാവണോണ്ടേ
ആഹ് നല്ല മഴ പെയ്യണ്ട് ആഹ് ഓണങ്ങാലും അത് ഉം മക്കളെ യൂണിഫോമൊക്കെ കഴുകിട്ട് ഏഹ് ഉണക്കിയിട്ട് രാ ത്രി ഫാൻ്റെ അഡീൽ ഇടും കിടുക്കണോടുത്ത് ഫാനടല്ലോ നമ്മള് അപ്പൊ ആ അവിടെടും
ഫാനാണ് പണിയ നമുക്ക് ദിവസം ഇടണ്ട ഡ്രസ്സാളല്ലേ
ആഹ് അങ്ങനെ കൊണ്ടയി അയിന്റെ കസോരമ്മ വിരിച്ചിടും അവിടെ
ആഹ് ആഹ് ഇപ്പം സാധ യൂണിഫോം ഇടാതെപ്പോ പോവാനും പറ്റൂലല്ലോ
പറ്റൂല ഉം
ആദ്യക്കെ പറഞ്ഞ കളർ ഡ്രസ്സും കാര്യ ബുധനാഴ്ചൊക്കെ കളർ ഡ്രസ് കട്ടീനല്ലേ അപ്പൊ അതും ഇല്ല
ഇപ്പൊന്നുല്ല ഇപ്പൊ അതൊക്കെ ഇല്ലാണ്ടാക്കില്ലേ
ആഹ് കുട്ടികള എല്ലാവരേ പോലാ പറഞ്ഞ് കാണ്ടേ ശരിയാണ് മറ്റേത നമ്മള് കളർ ഡ്രസ്സും വേണം കൊറേ
ആഹ് ദാദ്രസളക്ക മ ഡ്രസ്സുകളൊക്കെ അവിടെരിക്കല്ലേ യൂണിഫോം പിന്നെ കുട്ടികൾക്ക് വന്നാല് ഒരു കുറച്ചു നേരാണ് വൈകുന്നേരം ഡ്രസ്സ് ഇടന്നല്ലാണ്ട് പിന്നെ
ആഹ് ആഹ് വൈകുന്നേരം ഒന്നും ഇപ്പൊ നല്ല ഡ്രസ്സ് ഇടൂലല്ലൊ വീട്ടില് ഇടുന്ന ഡ്രസ്സാള‌ല്ലെ ഇ
ആഹ് ഇട അപ്പൊ ആഹ് ഡ്രസ്സാളൊ കാട്ടിലും ചെറ്താവും ചെയ്യും ഉം രണ്ടാളത്
പിന്നെ എന്തൊക്കെ
വേറെന്ത സുകം. എന്താ കടിയൊക്കെ ഇണ്ടാക്ക കാലത്ത്
രാവിലേ. ഞങ്ങള് അപ്പം ഇത് അങ്ങൻത്തോരൊ കടികള് ഇണ്ടാക്കും
ഉം
കൃഷി അങ്ങൻതെ എന്തേലൊക്കെണ്ടൊ ഇങ്ങക്ക്
ആഹ് ഇവടെ മെളക്ണ്ട് പിന്നെ ചെരക്കം ആഹ് ചെര ആഹ് ചെര- മത്ത മത്തങ്ങൊക്കെ ഇണ്ട് ഇണ്ടായിട്ടൊ മത്തങ്ങെ ചെരക്കയൊക്കെണ്ടായി ഉം ഉം
മൂന്ന് സ്ഥലണ്ടൊ അപ്പോ
സ്ഥലാ അത്രധികൊന്നുല്ല
ആഹ് ആഹ് ഞങ്ങളും തന്നെ ചെറുതായിട്ട് ഇങ്ങനെ വീട്ടിന്റെ അടുത്ത് കുഴിച്ചിടും അങ്ങനെ കാര്യങ്ങളൊള്ളു അല്ലാതെ തോനെ ഇതൊന്നും ഇല്ലാത്തോണ്ടെ ഇങ്ങളെ വിട് ഇത് അപ്പൊ റോഡിന്റെ അടുത്ത ഏഹ് റോടു വാക്കിനാണൊ ഉള്ളെ ഉള്ളേരി - ആഹ് ഞങ്ങൾതു അങ്ങൻതന്നെ
ലൊക്കേ ഇഞിപൊ ഞങ്ങക്ക് നാൽപത് ഒര് സ്ഥലതിക്ക് - ഒരു സ്ഥലത്തിക്ക് ബസ് കേറാൻ പോകുമ്പോ നാല്പത് രൂപ വേടിക്കും. അവര്പ്പൊ അമ്പത് അമ്പതാക്കിക്കെണ് എങ്ങാണ്ട് ഒര് സ്ഥലത്ത് പോവുമ്പൊ അറുപത് രൂപ വേടിക്കും
ആഹ് ഞങ്ങളതും അങ്ങനെ തന്നെ യാണ് ഞങ്ങക്ക് നാപ്പത് രൂപ കൊടുത്ത്ങ്ങാണ്ട് തന്നെയാണ് ഞങ്ങക്ക് മെയിൻ റോട്ട്ക്ക് കട- വെരുന്നെങ്കി അങ്ങനെ വേണം ആഹ് അല്ലാതെ വീട്ട്ക്ക് ഞമ്മള് സാധാ നമ്മള് വെക്കാറ് അങ്ങനെ- സാധങ്ങളൊക്കെ വരുംന്നല്ലാതെ വസ്ത്രയൊന്നും വരൂല അല്ലാത്തത് കി
മീൻകാരൊക്കെ വരൊ വീട്ട്ല്ക്ക് മീ മീനിന്റെ ആളൊക്കെ വീട്ട്ൽക്ക് വരൊ?
ഞങ്ങൾതില്ല ഞങ്ങക്ക് പിന്നെ എങ്ങനെ- ഈ ഗ്രൂപ്പ് കാര്യങ്ങള് ഇണ്ടായോണ്ടെ അയില് പറഞ്ഞാല് വിളിച്ചാ വരും അല്ലാ- വീടിന്റെ എടുത്തു കൂടിയൊന്നും വരൂല പൊർ ആഹ് വീട്ട്ക്ക് കൊണ്ടൊന്നു തരുവെ
ഉം
ഞങ്ങള് മീനൊക്കെ പിന്നെങ്ങനെ വിളിക്കും
ആഹ്. ഗ്രൂപ്പില് ഇടണ്ടാവും മീന് ലേ. ആഹ് ഞങ്ങളെ താത്തടെ വീട്ടിലൊക്കെ അങ്ങനേണ് ഗ്രൂപ്പ് പ്പ്ലിടും അപ്പേത് മീന വേണ്ടേച്ചങ്ങ് പർഞ്ഞാല് അത് അവര് കൊട്ന്നൊട്ക്കും.
ആഹ് അയിന്റെ വെലിം കാര്യങ്ങളുണ്ടാവും. ഇന്ന ഞങ്ങള് കൊറച്ചങ്ങട്. ഉള്ള്ക്കായോണ്ടെ വല്ലാതാണ്ട് മീൻ വണ്ടി ആദ്യൊക്കെ വന്നീനു പിന്ന ഓൽ ക്ക് മൊതലാവായിൻറ്റെ പൊ റ്റി പെരകള. നമ്മളീ റോട്ടും വാക്കത്ത് കൂടി പോണാരിക്കല്ലല്ലോ. ഉള്ളേരി കൂടി വരുമ്പോ. ഏഹ് ഗ്രൂപ്പ്ണ്ടാവുലലേ.
ഉം ഉം ചിക്കൻ കൊടന്നേരും.
ആഹ് ആഹ് ചിക്കൻ ചിക്കൻ ഇവിടേം ഇണ്ട്. ചിക്കൻ വിളിച്ചാലങ്ങനെ കൊട് ആഹ് മീന് ചെല സ്ഥൽത്ത് കൂടിയൊക്കെള്ളു ആഹ് ഗ്രൂപ്പുകള് തോന്ന്ണ്ട്
ആഹ്.
രാ രാവിലെ ആറണിയൊക്കെ ആയ വരും ഗ്രൂപ്പില് വരും ഫോ അയിന്റെ വെലിം കാര്യങ്ങളൊക്കെ വരും
ന്റെ വീട്ടിലത ഗ്രൂപ്പില് വരും എന്നിട്ട് അവർ വേണ്ടത ന്നിട്ട് എന്താച്ച പറയും അപ്പൊ അവര് കൊടുന്ന് കൊടുക്കും ഉം ജേഷ്ട ജേഷ്ഠത്തിടെ വീട്ടിലൊക്കെ അങ്ങനെ ഞങ്ങക്കൊന്നും അങ്ങനെല്ലാ
ആഹ്ആഹ്
ഗ്രൂപ്പില്ല
തൂന് നാത്തൂണ്ടാവൂലേ ങ്ങക്ക്
ആഹ് ഇവിടെ രണ്ട് നാത്തൂമാരുണ്ട്.
ഏഹ്
നൂരോ ആ രണ്ടാളീം കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു കാര്യണ്ട് അവര് വേറെ പോയി ഞങ്ങളും
ആഹ് ആഹ് ഉമ്മീം ഉപ്പിക്കെ ഉണ്ടോ
ഇല്ല
ആഹ്
ഉം
ഇവിടെ എന്റെ ഭർത്താവിന്റെ വീട്ടിലാ ഞങ്ങള് ഉമ്മീ ഉപ്പിണ്ട് അഞ്ച് മക്കളാണ്
ആഹ്
ഞങ്ങള് മൂന്നാമത്തതാണ്
ഇപ്പ താഴെയുള്ള പെങ്ങൾക്ക് നാല് മാസയുള്ളപ്പോ പ്രസവിച്ച് നാല് മാസമുള്ളപ്പോ ഉപ്പ മരിച്ച്. നല്ലോണം ചെറുപ്പത്തി മരിച്ചിയിടും. പിന്നെ ഉമ്മ മരിച്ചിട്ട് ഒമ്പത് കൊല്ലായി. ആഹ് അയിന് നാല് മാസള്ള ഉപ്പ മരിക്കുമ്പോ
അ ആ ആഹ് കുട്ടിക്ക് ആഹ് അകൊറ ആയിക്കുവല്ലേ മരിച്ചിട്ട്
ആഹ് ഹസ്ബന്ഡ് ഏഹ് ഏഴിലാണ്ട് പഠിക്കുമ്പളാ തരെ ഇപ്പ മരിച്ച്
ആഹ് ആഹ്
ഉം
അത് പിന്നെ എന്താ പണി
ആത് എലക്ട്രീഷ്യനാ ഉം അവിടെ
ഇവിടെക്കെ തട്ട് ഹോട്ടല് ണ്ടാവൂ ല്ലോ നമ്മൾ ഈ തട്ട് കട ഫാസ്റ്റ് ചൂടെയ്ക്കാണ്ട്‌ അങ്ങനത്തെ കടയാണ് രാവിലെ പോകും വൈകുന്നേരം പ്പൊ യ്ന്, വൈകുന്നേരാണലോ ഈ ഫാസ്റ്റ് ഫുഡി ന്റെ കടകളൊക്കെ ണ്ടാവാ.
ആഹ്. എത്ര മണി വരെണ്ടാവും?
അയിന് കൃത്യായിട്ട് ഒരു സമയല്ല അമ്മള് ഫുഡ് കഴിയണേനനുസരിച്ച് ഏകദേശം ആ ഒരു ഒരു മണി വരെക്കെ. നമ്മള് സാധനം കഴിഞ്ഞില്ലേൽ പിന്നെ, അത് കയ്യോളം ഒന്ന് കുറച്ചേരം വെയ്റ്റീത് നിക്കും.
രാത്രി ഒരു മണിവരെ?
ആഹ് രാത്രി ഒരു മണിവരെക്കെ ണ്ടാവും. പന്ത്രണ്ടര ഒരണി വരൊക്കെ. അയിന്റെ ഉള്ളില് കയ്യാണ് ആഹ് കൊറച്ചണ് പോണം. അത്ര അട്ത്തല്ല.
ആഹ്.
അതെ. കടാണ്. അപ്പൊ പിന്നെ, ചെൽപ്പൊ നേര്ത്തെ വരും സാധനം കയ്യാണെങ്കിലേ.
ആഹ്.
ഈ, മഴൊക്കാണെങ്കിൽ കച്ചോടം കൊറവും ആവും. ആരും അങ്ങനെ ഫുഡ് ക്കാനൊന്നും പ്പാരും വെരൂല്ലല്ലോ?
ഉം.
ഡെലിവറീം തന്നെ അകും കൊറവയറും അപ്പൊ അങ്ങനെ കയ്യാൻ വേണ്ടി കണാൻ നിന്ന് നേരം വെയ്കും.
ആഹ്.
വണ്ടിണ്ടാവുല്ലേ
ആഹ് വണ്ടിണ്ടേ ആ അത്ര വീടിന്റെ അത്ര എരുത്തല്ലാത്തൊണ്ടേ-
ആഹ്
അപ്പൊ അടൂല് നാലാള് കൂടി കാണ്ടില്ലൊരു കടെണ്
ആഹ് നടത്താവൂലെ ഷെയറായിട്ട്.
ആഹ് ഷേറായിക്കാണ് നടത്ത
ആഹ്
ഒറ്റക്കൊക്കെ സ്വന്തായിട്ട് നടത്തിയാ നമ്മുക്ക് അതിനിലില്ല ലാഭം ഉണ്ടാവുന്നോക്ക അയ്നുള്ളെ ഒറ്റക്കുല്ലേ ദുമ്മാന്റെ അപ്പൊ നാലാള് കൂടി കാണ്ട് അങ്ങനെ നടത്ത്ണ കടയാ.
ആഹ്
ഇവിടെ ഞങ്ങളെ മൂത്താപ്പാന്റെ ഓല് മക്കളും ഒക്കെ കൂടി കണ്ടേ അങ്ങനെ ആട്ടിങ്കോണ്ട് ഒരുമലും
അങ്ങനെ ചെയ്ത്ള്ളാണ്ല്ലേ അപ്പൊ പിന്നെ കൊഴപ്പില്ല നമ്മളെ ആൾക്കാരല്ലെ അപ്പൊ പിന്നെ പ്രശ്നില്ല
രണ്ടാള് തോണക്കാര് ആണ് പിന്നെ മറ്റ മൂത്താപ്പാന്റുട്ടിയെള്ഴിക്കാണ്ട് അങ്ങനെ. നാലാള്ണ്ട് എന്ന തന്നെ അത്യാവശ്യം ഈ മെയിൻ റോഡ്മൊക്കെ ആയോണ്ടേ
ആഹ്
കട തൊടങ്ങാൻ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ അയിക്കും
ആഹ് അയില് ലാബോക്കെ ഇണ്ടോ?
ലാഭം ലാഭംണ്ട് പക്ഷെ നമ്മൾ ഈ സാധനത്തിന്റെ വെലേം കാര്യങ്ങളും ഒക്കെ പാടകുമ്പളേ. പിന്നെ എന്തേ ലാഭം കിട്ടിയാലും തന്നെ നമ്മുക്ക്ഈ നാലാക്കും ഓരി വെക്കും വേണ്ടേ.
ആഹ്
നാലാക്കോരിക്കുമ എന്നാലും കോയെപ്പുല്ല
ഉം ആഹ് ന്നാലും വെറുതിരിക്കല്ലല്ലേ വെറുതിരിക്കല്ലല്ലേ നമ്മക്ക്ന്തേലോ കാര്യം ഇണ്ടാവോലോ? ആഹ് ഞമ്മളെ ജീവിതം കഴിഞ്ഞു പോണ്ടേ ഉം
എന്തെലൊക്കൊന്ന് ആയി കിട്ടെണ്ടെ വീട്ടില്. മക്കള് സ്കൂൾ കോക്കും കാര്യങ്ങളും എന്തേലും.
ഉം അതെന്നെ
ആഹ് ഇന്നായിക്കോട്ടേന്നാല് അഹ് ആയി